ആഹ്
എന്തൊക്കെയുണ്ട്
നല്ല ഇത് ഇങ്ങക്ക് എങ്ങനെ എന്തൊക്കെയ്ണ്ട്?
സുഖമായി എടെ പോണം. കൊറല്ല ഭക്ഷണൊക്കെ കഴിച്ചു.
എന്തിനെന്ന് സ്പെഷ്യല്?
ഇന്ന്.
ഇന്നിപ്പം ചോറുണ്ട്. മീൻകറിണ്ട്, മീൻ പൊരിച്ചത്ണ്ട് പിന്നെ. വഴുതനങ്ങ ഉപ്പേരിണ്ട്. പക്ഷെ ഇതൊന്നുംല്ല ഞാൻ കഴിച്ചത് ഞാൻ രാവിലത്തത്തെ പുട്ടുണ്ടായിന്. പുട്ടും മീൻകറി അത് വേറോരു കോമ്പിനേഷനല്ലേ.
ആണില്ലേ അ രസാണ് ശരിയാണ്.
ആഹ്. എനിക്ക്, എനിക്ക് അല്ലെങ്കിലും ഈ ചോറിനെ കാട്ടിലും എനിക്ക് മ ഇഷ്ടം ഇതേപോലെ രാവിലതത്തെ കറികള് കഴിക്കാനാ.
ആണല്ലേ അപ്പൊ രാവിലെ എന്തേലും മീൻകറി തന്നെ ആയിരുന്നോ ആ പൂട്ട്ക്ക്.
അല്ല രാവിലെ പുട്ടും കടല കറിയനെ അപ്പൊ എനിക്ക് മീൻ. മീൻകറി കണ്ടപ്പോ നല്ല മുളകിട്ട മീൻകറിയാണ്. നല്ല കോര മീന്ണ്ടല്ലോ കോര.
നിങ്ങളെല്ല കു കുക്കെയ്യോ?
ആഹ് ഞാൻ കുക്കെയ്യും.
ആഹ്.
പിന്നെ വീട്ടില് ഉമ്മെണ്ടാക്കും പിന്നെ. ഞാനും ഉണ്ടാക്കും മീൻ കറി ഉമ്മയാണ് വച്ചത്.
ആണല്ലേ വേറെ എന്തെങ്കിലും വെറൈറ്റി ഫുഡക്കെ ഉണ്ടാക്കോ?
ബിരിയാണി നെയ്ച്ചോറ്, നെയ്ച്ചോറ് അറിയാം ഞാന് പെട്ടന്ന് ഉണ്ടാക്കാറില്ല ഞാന് ഇത്ര മാത്രക്കണെങ്കിലും ഞാന്ണ്ടാക്കിട്ട്. ആ ഒരു.
ആണല്ലേ ഒരു ധൈര്യണ്ടാവൂലല്ലെ ഇണ്ടാക്കാറില്ലേ.
ആഹ് ധൈര്യം വന്നിട്ടില്ല കുക്കെയ്യാനിഷ്ട ആഹ്. പുഡിങ് കൾക്കെ ഉണ്ടാക്കാറുണ്ട് പലതരം പുഡിങ് ഉണ്ടാ റണ്ട് മറ്റേ ക്യാരറ്റ് അതുപോലെ കാരക്ക മാങ്കോ. ഇതിന്റെക്കെ പുഡിങ് ഉണ്ടാക്കാറുണ്ട് അ പിന്നെ വേഗം സെറ്റ് ആയി വരുല്ലോ നമ്മള്. ചൈനാഗ്രാസക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാല് ചൈനാഗ്രാസ് ഈ കോൺഫ്ലവർ ആവും. കസ്റ്റാടൊക്കെ ഇട്ടാല് പെട്ടെന്ന് സെറ്റ് ആയി കിട്ടും. ട്ടും.
ആണല്ലേ ഇതുവരെ ഞാൻ ഉണ്ടാക്കി നോക്കിട്ടില്ല.
അതൊന്ന് ട്രൈ ചെയ്തോളു നല്ല.
ആണ്.
ഒരു, ഒരു എന്താച്ചാല്. നമ്മളിപ്പോ മാങ്കോ പുഡിങ് ആണെങ്കിലും ക്യാരറ്റ് പുഡിങ്ങാണെങ്കിലും ഏതാണെങ്കിലും. ആദ്യന്നെ എന്ത് യ്യ അത് നല്ലോണ്ണം അടിച്ചെടുക്ക. ഇപ്പൊ മാംഗോ ആണെങ്കില് മിക്സിയിലിട്ട് അടിച്ച അടിച്ചിട്ട് എന്ത് ചെയ്യ.
പാടില്ല.
തരികള് കടിക്കാൻ ഇഷ്ടല്ലോൽക്ക് വേണങ്കിൽ അങ്ങനെ ആക്കാം.
ആഹ് ആഹ് ആഹ്
അപ്പൊ എങ്ങനെ ഏത് ഏത് മോഡല ആണെങ്കിലും ചെൽക്ക് ചെലോൽ നല്ല ലൂസിലായിരിക്കും തട്യന്നും തടിക്കാതെ അങ്ങനെയൊക്കെ ഇഷ്ടം അപ്പ അത് ആഹ് ഒര് തില് കൺസിറ്റൻസില് നമ്മള് എന്തിയ്യാ അടിച്ചെടുക്ക എന്നിട്ട് എന്ത് ചെയ്യാ നമ്മള് കുക്ക് ചെയ്യുമ്പോ പാല് ആദ്യം ചൂടാക്ക പാല് നല്ലവണ്ണം തള ച്ച് വരരുത് ഒന്ന് ചൂടാ ഇങ്ങനെ ചെറിയ ചെറിയ കുമിളകൾ ഇങ്ങനെ വരുമല്ലോ ആ ടൈമില് നമ്മൾ എന്ത് ചെയ്യ ഈ മിക്സ് ഒയ് ക്ക നമ്മൾ അടിച്ച വെച്ചിട്ടുള്ള ഏത് ഫ്രൂട്ടിന്റെ ആയിക്കോട്ടെ അത് ത്ത് നമ്മള് ഐക്കൊഴിച്ച് കഴിഞ്ഞിട്ട് ഒന്ന് ജസ്റ്റ് ചൂടായി കഴിഞ്ഞിട്ട് അതിലേക്ക് ചൈനാ ഗ്രാസ് ഇട്ടൊന്ന് ഒന്ന് ഒന്ന് ആഹ് കൊർച്ചൊന്ന്ങ്ങനെ വെന്ത് വന്നോട്ടെ
ആഹ് ആഹ്
ആഹ് അഹ് എന്നാലേ അതിന്റെ ടേസ്റ്റ് ഐമേ പിടിക്കൊള്ളു
ആഹ് ആഹ് ആഹ്
അപ്പം ചെ ഒഹ് പിന്നെ ഒരു ഭാഗത്ത് ചൈന മെൽറ്റിയ്യണട്ടോ
ആണ്ലേ അത് എങ്ങനെ വെള്ള കൊ വെള്ളത്തിലാ
ആഹ് വെള്ളത്തില് കൊറഞ്ഞ വെള്ളത്തില് എന്താച്ച കൂടി പോയി കഴിഞ്ഞാല് ന്നഷ്ട്ടാ ഒരു ഗ്ലാസ് വേണ്ടേര്ല അഹ് ചൈനാഗ്രാസ് ഇട്ടിട്ട് എത്രത്തോളം അതിന്റെ പകുതി മുങ്ങ്ണെ വരെയും മതി ഫുള്ള് മുങ്ങര്തെ ഫുള്ള് മുങ്ങി കഴിഞ്ഞാ എന്താ ഒന്നാമത് ഒര് ഒര് എന്തോര് സ്പോഞ്ച് പോലെര്ന്ന സാധനായി അപ്പൊ അതെന്തിയ്യും ഐ മ്മേ വേം വെള്ളം പിടിക്കല്ലോ അപ്പ ആ ഒരു ഇത് കൊണ്ട് പാർന്നാ മതി വെള്ളം
ആഹ്
എന്നിട്ട് എന്തെ ആഹ് അവു അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്ക അത് മെൽ റ്റായേനേഷം നമ്മൾ അരിപ്പ ത്തിൻസീത്ട്ട് നമ്മള് ജെ ഉണ്ടാക്കി വെച്ച ആമിശ്രിതത്തിലോട്ട് അരച്ച്ങ്ങാണ്ട് പാർന്നാ മതി
അഹ് പാല് വേണ്ടിര്യോ പാല് വേണോ
ആഹ് പാല് നമ്മള് ഫസ്റ്റില് നമ്മള് കുമിളകളും പാർന്നിലെ ഉം ആഹ് ഷുഗറ് ആഡിയ്യാൻ മറന്നിട്ടുണ്ട് ഷുഗറും കൂടെ ആഡ് ചെയ്താല് നമുക്ക് നമ്മള് ഇഷ്ടത്തിന് അനുസരിച്ച് ചെലര്ക്ക് നല്ല മധുരം വേണ്ടി വരും ചെലര്ക്ക് ഒപ്പിക്കം വേണ്ട അപ്പ അതിനനുസരിച്ച് മധുരം ആഡിയ്യണം പിന്നെ കൊറച്ച് സമയൊന്ന് ഒന്ന് ഫ്രീസ് ചെയ്ത് വെക്ക വെച്ച് കഴിഞ്ഞാല് അത് സെറ്റായി കിട്ടും
ആണല്ലെ അല്ല ചൂട്ണ്ടാവുലേ അപ്പൊ നമ്മള് അപ്പ അങ്ങനെ ഫ്രി ഫ്രീസിയ്യാൻ പറ്റോ ചൂടോടെ
ചൂട അതായത് നമ്മള് ആദ്യന്നെ എന്തിയ്യാ അതന്നെ ഈ ഫാനിന്റെ താഴേക്ക് കൊണ്ട് വെക്കാ അപ്പം കൊർഞ്ഞ ആവ്യൊക്കെ പോയി കഴിയല്ലോ പോയി കഴിഞ്ഞേനേഷം നമ്മള് മെല്ലെ ഫ്രിഡ്ജിലോട്ട് കയറ്റ്യാ മതി
ആഹ്
ഇന്നാ പിന്നെ ആ ഒരു പ്രശ്നം വരില്ല
ആണിലെ ആഹ് ആഹ് ഇന്നാ ഇങ്ങക്കൊരു ഓൺലൈൻ ബിസിനസൊക്കെ തൊടങ്ങിക്കൂടെ
ഏഹ് പുഡിങ്ങിന്റെ
ഇങ്ങക്ക് ഇങ്ങനെ പുഡിങ്ങൊക്ക അറിയാന്നുണ്ടെങ്കിലേ ഒരു ഓൺലൈൻ ബിസ് നസൊക്കെ തൊടങ്ങി കൂടെ ഹോം ഹോം ഡെലിവറി ഒക്കെ ആയിട്ട്
ഇതിനെ കുറിച്ച് ഞാൻ ആലോചിച്ചീനു ഉം എല്ലാരും പറയും ഏഹ് പുഡിങ്ങ് നല്ല ടേസ്റ്റാണ് ഞാനിങ്ങനെ ഇവിടെ അടുത്തുള്ള വീടുകളിലേക്കൊക്കെ അവർക്കവിടെ എന്തെങ്കിലും ഫംഗ്ഷന് അവർക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാറുണ്ട്
ആണല്ലേ
അപ്പോ ആഹ് അപ്പം അവരൊക്കെ ഇങ്ങനെ പറയാറുണ്ട് എന്തെങ്കിലും ഇതേപോലത്തെ എന്തെങ്കിലും ഒരു ഓൺലൈൻ പേജെങ്കിലും തൊടങ്ങിയാ മതി അങ്ങനെ ആവുമ്പം
ആഹ് ആഹ് ആ അതന്നെ അതന്നെ
അപ്പൊ
ഞങ്ങക്കേ ഇവടെ ഒരു സൽ ക്കാരണ്ടായിരുന്നു ഒരു പരിപാടി ചെറിയേ അയ്ക്ന്ന ഇങ്ങളൊരു പുഡ്ഡ്ങ് ഇണ്ടാക്കി തരോ
ആഹ് ഷുവർ എന്താ ഉണ്ടാക്കി തരാലോ
ആഹ് ഇന്നാല് ഞാന് ഇവിടെയോ ഞാൻ ഞാന് ഇവരോട് പറയട്ടെ ഏതെക്കെ വേണ്ടേത് എന്ന് അറിഞ്ഞിട്ട് നിങ്ങളെ വിവരം അറിയിക്കാം
ആഹ് ഓക്കേ ഓക്കേ ഏത് ഏത് ഫ്ലേവർ വേണമെങ്കിലും ഞാന് ഇണ്ടാക്കി തരാം നിങ്ങക്കാകുമ്പ ഞാൻ സ്പെഷ്യലായിട്ട് എന്തെങ്കിലും കൊറച്ചും തരണ്ട്
ആഹ് അയിക്കോട്ടെ താങ്ക്യു
അങ്ങനെ കൂടുതല് ഇവിടെക്കെ ഞ്ഞാന് അത്യാവശ്യം നല്ല എമൌണ്ട് പറയാറുണ്ട് അപ്പൊ നിങ്ങള് ഇപ്പോ നിങ്ങളട്ത്ത് അങ്ങനെ പറയാൻ വയ്യല്ല അപ്പൊ എന്തായാലും പുതിയ കസ്റ്റമർ ആയോണ്ട് അയിന അനുസരിച്ചുള്ള ആ
ആഹ് ആഹ് അഹ് ആഹ്
കൊറച്ച് തരണ്ട്ട്ടോ
ഓഹ് അയിക്കോട്ടന്നാല് നിങ്ങെളെങ്ങനെ വീട്ടക്ക് എത്തിച്ചു തരോ
ആഹ് വിളിക്ക് നമുക്ക് ഹോം ഡെലിവറിണ്ട് അപ്പൊ എന്തയ്യാ ഇങ്ങളെ ഞാന് നിങ്ങളെ വീട് കുറഞ്ഞ ദൂരല്ലേള്ളൂ
ആഹ് ഒരു പത്ത്ൻറ്റ് ഒള്ളു ഓ പത്ത് മിനി അരമണിക്കൂറൊക്കെ ഉണ്ട്
ആഹ് അത്രയ ഉള്ളൂ അപ്പൊ നിങ്ങളെന്തയ്യാ അ ഡ്രസ്സ് അല്ലെങ്കിൽ ലൊക്കേഷൻ എന്തെങ്കിലും അയച്ചന്നാമതി അപ്പൊ ഞാന് അവിടെ എത്തിച്ചോള എങ്ങനെങ്കിലും എത്തിച്ചോണം
ഇങ്ങള് വരുമ്പ ഒന്ന് കോൾ വിളിച്ചാ മതി
ആഹ് വിളിക്കണ്ട് വിളിക്കണ്ട്
ആഹ് ഉം.
അങ്ങനെ ചെയ്യാട്ടോ ഏതൊക്കെ ഫ്ലേവറാന്ന് എന്തായാലും പറഞ്ഞ് തര്ണെ.
ആഹ് അയികൊ
പിന്നെ ഷുഗറിന്റെ അളവും ഷുഗർ പിന്നെ നോർമൽ യൂസെയ്യ്ണെ അത് ട്ടാ മതിയാവും ല്ലേ.
അയ്ന് ഇപ്പത്തെ കാലം ഷുഗറ്ല്ലോലും ഷുഗർക്കാര് കൂടുതല് ആയോണ്ടേ.
ആഹ്.
മധുരം ഇല്ലതും ഇങ്ങക്ക് ഉണ്ടാക്കി തരാൻ കഴിയോ മധുരല്ലാത്തെ.
ഓഹ് അങ്ങനെ വേണെങ്കി ചെയ്യാ.
ആഹ് ന്നാ ഞാൻ എത്ര വേണം ന്നൊക്കെ ഞാൻ പറഞ്ഞു തരാട്ടോ.
ആഹ് എത്
എത്ര പേരെ പരിപാടിയാണ് ഏതൊക്കെ ഫ്ലേവറാ വേണ്ടത് ന്നൊക്കെ.
ആഹ് ഓക്കെ ഓക്കെ അതൊക്കെ
ഇങ്ങളെങ്ങനെ ഓഹ് പിന്നെ നല്ല നാച്ചുറൽ ആയിട്ടുള്ള സാധനം ഉപയോഗിച്ചാണൊ ഉണ്ടാക്കാറ്?
ആഹ് നമ്മള് ഇവടെ മാംഗോ ഒക്കെ ആണെങ്കി നമ്മളെ വീട്ടിലെന്നെ മാംഗോ ഉണ്ട്. അപ്പോ അതന്നെ പറിച്ചിട്ടാ പിന്നെ വേണെങ്കി ചക്ക ചക്ക ന്റെ നീര് മാത്രം എടുത്തിട്ട് നമ്മള് പുഡിംങ് പൂള ണ്ടാക്കാറ്ണ്ട് പൂള കുപ്പൂള പറഞ്ഞാ എന്താറിയോ കപ്പ. അറിയോ ആഹ് അതൊക്കെ യൂസെയ്ത് റ്റ് നമ്മളൊര് കപ്പക്കെ ആഹ് ഇവടെ നമ്മള് തൊ എഹ് ഇവടെ നമ്മള് എന്താ പറയാ കപ്പ കൃഷിത്തൊടു ന്നാ പറയാ.
ആഹ് ആഹ് ആഹ്. അയിന് ഓരോ നാട്ട്ക്കും ഓരോ ഭാഷേണല്ലോ.
ആഹ് അതാണ്. അപ്പൊ ക പ്പ കപ്പത്തോട്ടണ്ട് അതുപോലെന്നെ ഏഹ് ച ക്കണ്ട് അതുപോലെ മാങ്ങണ്ട് അപ്പൊ ഇതൊക്കെ യൂസ് ചെയ്തിട്ടാണ്. ഞാനു പിന്നെ അ അതാവുമ്പോ പിന്നെ നമ്മക്ക് ഒര് ഒരു വയറിനൊ ഒരു അസ്വസ്ഥതിം വരാന്
ആഹ് അതാണ്. അല്ല അപ്പൊ ഇങ്ങക്ക് ഈ തേ പിന്നെ ഹെളനീൻ കൊണ്ട് ഇണ്ടാക്കും പറഞ്ഞേക്കാലോ അതൊക്കെനെ ഇങ്ങളെ വീട്ടില് തെങ്ങുകളൊക്കെണ്ടോ?
ഓഹ് തെങ്ങ് ണ്ട്. എളനീനാണോ വേണ്ടത് അങ്ങനെയാണെങ്കിൽ ഏഹ് ആദ്യം കയറാൻ ഹോസ്പിറ്റലൊന്ന് ജസ്റ്റ് ഒന്ന് ചെക്കെയ്യണം.
ആണ് ലേ മഴക്കാലാവുമ്പളും ബുദ്ധിമുട്ടാവ്വേര്ക്കുലേ.
ഇല്ല നിങ്ങക്ക് ഓ ഒരു ആഴ്ച കഴിഞ്ഞിട്ടൊക്കെ അല്ലേ അപ്പൊ പിന്നെ ഇടീപ്പിച്ചാ മതി.
ആഹ് ആഹ് ആഹ് ആയിക്കോട്ടെ ആഹ് ആയിക്കോട്ടെ.
കേറ് തൊട്ട് അപ്പൊർ
പിന്നെ ക്യാര റ്റൊക്കെ അങ്ങനെ ഇങ്ങള് ഡൈ കടേ പോയാണ്ട് നല്ല ഫ്രഷ് ആയത് ഇട്ത്ത് പോരലാ?
ക്യാരറ്റ് ഞങ്ങളീ ഞങ്ങള് ഇവട്ന്ന് ഇടക്കെട്ക്ക് നാട്ട് പോവാറുണ്ട്.
ഉം
വയനാട്ട്ന്നാ വാങ്ങല്?
അതെ അതെ അപ്പൊ വയനാട് പോവുമ്പം അവിടുന്ന് നമുക്ക് ഫ്രഷ് കിട്ടാറുണ്ട്
ആഹ് ആഹ്
ചുമ വരികാ അപ്പൊ ഫ്രഷ് കിട്ടീട്ട് നമ്മളെന്തു ചെയ്യും അതീന്ന് നമ്മൾ ഉണ്ടാക്കും ട്ടോ നല്ല നല്ല ക്യാരറ്റ് ആയിരിക്കും അപ്പൊ ഹസ്ബന്റിന് അവിടെ
അവ്ടെ വയനാടില് ഒരു ഇത്ണ്ട്
ആണല്ലേ ആഹ് ആഹ് ആയിക്കോട്ടെ കേട്ടോ ഇവിടെ ഒരാള് വിളിക്കുന്നുണ്ട് ഞാൻ പിന്നെ വിളിക്കാട്ടോ
ആഹ് ഓക്കേ ഓക്കെ താങ്ക്സ്
ഉം ഓക്കെ